ആഹ് കേക്കുന്നുണ്ട് എന്താണ് വിശേഷം
സുഖം അങ്ങനെ പോണു
ആഹാ ആഹ് ഫുഡ് കഴിച്ചോ കെടന്നു മക്കളൊക്കെ ഉറങ്ങി ഞാാന രോരോ വർക്കിലാണ് പിന്നെ നേരത്തെ കെടുക്കാറുണ്ടോ
ഇല്ല ഇല്ല ഉം കുട്ടികളെ കിട്ടാൻ പണിയാണോ നേരത്തെ കിടക്കാനൊക്കെ അവിടെ എങ്ങനും നേരത്തെ കിടക്കലുണ്ടോ
ആ് ഇവര് പിന്നെ എന്താ രാവിലെ മദ്രാസ് പോണ കൊണ്ട് തന്നെ രാവിലെ നീക്കാല്ലേ അപ്പൊ നൈറ്റ് പിന്നെ ഒരു എട്ടര ഒമ്പത് മണി എട്ടുമണിന്റെ ഉള്ളിലായിട്ട ഞാൻ ഫുഡ് കൊടുക്ക അപ്പോ ഒമ്പത്ണിയക്ക ആകുമ്പ അ ഉറങ്ങും പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഒന്നാ ഒരു ഉപ്പച്ച ഇല്ലാത്തിനോട് അല്ലെങ്ക ഉപ്പച്ചനെ കാത്തിരിക്കൂ ഇവര് ഞാനല്ലേ ഉള്ളൂ ആഹ് ഗൾഫിലാ അപ്പൊ പിന്നെ അങ്ങനെ വ വേ ഉറങ്ങും പിന്നെ അവർ പോല പഠപ്പും കഴിഞ്ഞ് ഒരു ഫുഡ് കഴിച്ച് ഒരുര് കിടന്ന തുറങ്ങും
ഇവർക്ക് അത്ര നേരത്തെ ഫുഡ് കൊടുത്തിട്ടും കാര്യല്ല ഉറക്കേല്ല എന്റെ കുട്ടികൾക്ക് ഉം
ആ ഉറങ്ങണെങ്കിൽ ടൈം തന്നെ വേണംല്ലേ അതെ അതെ അതെ അത അത് ഇവിടത്തെ നോക്കണ്ടേ എന്റെ വീട്ടിലാണ്ട് എത്തിയാ പിന്നെ ഉറ ന്നല്ല കാരണം എല്ലാരും എല്ലാ റൂമിലും ഉണ്ടാവും പരക്കെ പടാവും അപ്പൊ ഒരു ഉറങ്ങൂല പക്ഷെ ഇവിടെന്ന് നോക്കാം ഇവിടെ പിന്നെ ഞങ്ങളൾ ഒറ്റപ്പെട്ട ആ ഇവിടെ ഒറ്റപ്പെട്ട ആയുണ്ട്േ പെട്ടെന്നോര്
എന്റെ വീട്ടി ചെന്നാലും എങ്ങനെയാണ് താത്താന്റെ കുട്ടികളായിട്ട് ഓള് ഭയങ്കര കളിയാവും ഇവര് മദ്രാസ ഓൺലൈൻ ആണ്
ഏഹ് ഓൺലൈൻ ആയിട്ടാ അഹ് ശെരിയാ ഓക്കെ ക്കെ ആഹ് കട്ടാവുല ആഹ് വീട്ടി ചെന്നാല് അതെന്താ പിന്നെ സ്കൂള് പോണോണ്ട് ടൈം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെ അവിടെയൊക്കെ മദ്രാസക്കെ എങ്ങനെയാ ഓഹ് ഓഫ്ലൈനായിട്ട് പോവാൻ പറ്റാത്ത സാഹജര്യ
അവന് രാ അന്ന രാവിലെ നീച്ചു പോകാൻ ബുദ്ധിമുട്ടായോണ്ട് മൂത്ത മോനെ അങ്ങ ഓൺലൈ ആക്കിയാ പിന്നെ മെ
ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ആഹ് ഞാനിങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കണ ആളാണേ ഞാനെ പിന്ന ബെയ്സ്സക്കെടുതൊട്ക്ക്‌ണെടീ ആഹ് ആഹ് മദ്രാസ എടുക്കാറില്ലേ ഞാൻ അറബി ബേസ് കൊടുക്കും ഇംഗ്ലീഷ് ഹിന്ദി ബേസ് കൊടുക്കും പിന്നെ ഒന്ന് രണ്ട് നമ്മള് കെ ജി ഒക്കെള്ള സ്കൂൾ ട്യൂഷൻ കൊടുക്കും മദ്രസാ പിന്നെ ഇതു വരെ അങ്ങനെ കൊടുത്തില്ല കുറാനൊക്കെള്ളതല്ലേ അതുകൊണ്ട് നമ്മ അങ്ങന എന്തെങ്കിലും പറഞ്ഞടു ത്ത് കാര്യല്ല്യല്ലോന്ന് രിച്ട്ട് ഞാന് അതിന് അത്രേ ആഴത്തിൽ ൻകറിയാതോണ്ട് കൊ കുറാന്റോന്നും ഞാൻ എടുതൊട്ക്കാറില്ല ഞാന് മദ്രസ അഡഷൻ കൊടുക്കില്ലേ ബെയ്സ് കൊടുക്കണ്ട് പിന്നെ കെ ജിയും കൊടു ക്കോന്നേ രണ്ടും കൊടുക്കും അങ്ങനെ എ
ആഹ് അതിന് പ്രത്യേകിച്ച്ന്തേലും പഠിക്കാണ്ടോ അങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കാന്
ആഹ് പഠിക്കാനൊക്കെണ്ട് പിന്നെ നമ്മളെ തിയിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡറ്യ്തിട്ടാണ് പിന്നെ അവർക്ക് ക്ലാസൊക്കെ കൊടുക്ക അതായത് ഖുറാനും ഇതൊക്കെ അവര് പറയുന്നത് അതേപോലെ തത് തജവിത്തിലൂടെ ഓത് കൊടുത്താ മാത്രമേ നമുക്ക് ആ ക്ലാസ് കിട്ടുവല്ലോ
ഉം ഉം ന്നട്ട് കൊറെ കുട്ട്യേളുണ്ടൊ
ആഹ് ഇന്റെല് പിന്നെ ഇരുവത്തി ആറ് കുട്ടികളുണ്ടായി ഇനിയിപ്പൊ വെക്കേഷൻ ആയതോണ്ടെന്നെ ഞാൻ അറബി ബൈ സാ കൊട്ത്തിഞേ അപൊ ഇരുവത്താറ് ഇരുവത്തേയു ട്ട്യളൊക്കെ ഉണ്ടായിരുന്നു അപ രണ്ട്സെക്ഷനായിട്ട് ക്ലാസ്ടുക്കല്ലേനി ഇനി ഗ്രൂപ് ക്ലാസാഉമ്പം ഒരു ടൈമിലെന്നെ മൊത്തത്തില് ഒരു കുട്ട്യളെ ചെയ്യാൻ പറ്റൂല്ലല്ലോ അങ്ങനെ ഓര്ക്കും മനസ്സിലാവ ചെറിയ മക്കളല്ലേ പ്പ രണ്ട് ടൈമിൽ എടുതൊടുക്കോഞ്ഞി അങ്ങനെയ അപ്പൊ മദ്രസ ഓൺലൈനായോണ്ട് പിന്നെ എവിടെ പോയാലു അറ്റൻഡറ്യ്യാല്ലെ അങ്ങന
ആഹ് അങ്ങനെരു ഇതുണ്ട് ഏത് വീട്ടിൽ വിരുന്ന് പോയാലൊക്കെ ആണെങ്കിലും
അതെ കട്ട ആവൂലല്ലോ ഉംഅതെ പിന്നെവര് ഇരുന്നാമതി പിന്നെ മടിയൊന്നുണ്ടാവുല്ലല്ലെ പ്പ അത് അങ്ങനെ ശീലായിട്ടുണ്ടാവും
ആഹ് ആഹ് അപ്പ വയ്യാത്ത്മ്പഴാണെങ്കിലും വെറുതെ ഇര്ന്നടുത്ത മതിലൊന്ന് ര് ത് ത്തിറ്റ് അങ്ങനെ പിടിച്ച് ര്ത്തി കൊടുകും
തേന്നെ ന്നാലും പന്ന് ശ്രദ്ധിച്ചോളല്ലോ വീട്ടില് ഇര്ന്നാതന്നെ ചെയ്യാലോ മ്മക്ക് മറ്റേനമ്മള്പോ ആഹ് പോവണ്ട ആവശ്യ ഇല്ലല്ലോ മറ്റേ മദ്രറസിലൊക്കെ ഇപ്പോ പിന്ന മോക്ക് രാവിലെ തന്നെ ഞാ മദ്രസ് പറഞ്ഞച്ചപ്പോഛർദ്ദിച്ചാ വന്നത് രാവിലെ പോയപ്പോ തന്നെ ഇങ്ങനെ ഒരു എടങ്ങേറ്ണ്ടായിഞ്ഞിയാക്ക്
ഉം ഭക്ഷണം കഴിച്ചില്ല
ആഹ് ഭക്ഷണ ഇപ്പോ ഞാൻ കഞ്ഞി കൊടുത്ത് ഫ്രൂട്ട്സ് ഉണ്ടയ്ന് അതൊന്ന് ജൂസടിച്ചുടു പ്പ മുസമ്പി ണ്ടല്ലോ നമ്മളെ പിന്നെ ക്ഷീണത്തിന് നല്ലന്ന് പറഞ്ഞിട്ട് അതൊന്നു അടിച്ചു
മദർസിപോവാമടിണ്ടോ
ഇല്ലേ മടിയൊന്നുഇല്ല അവര് രാവിലെക്കെ എണിച്ച് മടിയൊന്നും സ്കൂളിലായാലും മദ്രസിലായാലും ഇല്ലഅപ്പ ഞാന് അപ്പുറത്തെ കുട്ടിക്ക് ഇണ്ടായിരുന്നേ അപ്പഞാൻ വിചാരിച്ചഞ വളെങ്ങാനും മദ്രസ്പൊ വാത്തതൊണ്ട് മടിയായിട്ട് ഇ ന്നോട് പറയുന്നതാ ണൊ ന്ന് ഞാൻ വിചാരിച്ച രാവിലെ ഞാന അത്ര സീരിയസ് ആക് ള് ന്നൊട് പറഞ്ഞപ്പോ മടി കാരണം ചെ ലപ്പോ കുട്ടികൾച്ചന് ങ്ങാഴ്ച്ചള് പൊവാത്ക്മ്പോ എന്തേലുംപറയലൊ മക്കളെ ണ്ടൊക്കെ നമ്മളൊക്കെസുക് ക് യൊ പറയാ അങ്ങനെ അങ്ങനെന്തയോ ആക്ടിങ്ങാന്ന് വിചരിച്ച് ഞാന് അല്ലമ ടി ന്നുള്ള ആളല്ല പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാവിചാരിച്ച് ഓള് പോവാത്തതൊണ്ട് അങ്ങനെ പറഞ്ഞാണൊന്ന് പിന്നെ ഇസ്‌താദ്വിളിച്ചിച്ചപ്പള രാവിലെ പിന്നെ ഞാന് ചായൊക്കെ ഇ ണ്ടാക്കൂട്ടോ പത്തിരിയോ അല്ലെഎന്തേ കറക്ക് ണ്ടാക്കി എടുക്കും അല്ലങ്കി ഈ എളുപ്പത്തിൽഎന്ത ആ രാവിലെഅതാത്ഇവര് ക്ക് എഴരക്ക സ്റ്റാർട്ട് ചെയ്യ ഇപ്പൊ ഞാന് ഇവിടുന്ന് അവര് തൊട് ട്ട ട്അടുത്ത് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ മദ്രസക്ക് അപ്പൊ ആഎ യഴെ അ സ്കൂള് പിന്നെ ഗവൺമെന്റ് സ്കൂള ആയണ്ട് അതും അടുത്തന്നെയണ് ഒരു പത്ത്പ തിനച് റ്റ് അത് എത്തുംകെ ഒക്കെ എടുത്തന്നെട കുറച്ചൊരു ടൗണിലായിട്ട അപ്പം ഒര് ക്ക് സ്കൂക്കും ആ സ്കൂക്കും മദ്റസ്ക്കും പോവനൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഞാന് ഒരു പത്തരക്കല്ലേ നമക്ക് ഗവൺമെന്റ് സ്കൂളി ലൊക്കെ പത്തരക്കാന്നല്ലോ ക്ലാസ് സ്റ്റാർട്ട് ട്ട്യ്യ പത്തെ കാലിൽ നമുക്ക് ക്ക പത്തെേക്കാല പത്ത് ഇരുവത് ഇരുപതിനന്റെ ഫെസ്റ്റിബെ ല്ല്ടിക്ക അപ്പതിനേക്ക് എത്തണം അവര് ന്ന ഒരു പത്തേ പത്ത് പത്തെ ഞ്ചിനൊക്കെ ആയിട്ട് പോവുംന്നാലും മദ്രസ് വിട്ട് വന്നാലും റച് ടൈം ഇണ്ട് വീട്ടില് പിന്നെ കുളിക്കെ കഴിഞ് പിന്നെ പോകുമ്പോഴേക്ക് മദ്രസിലേ ഏയെഇരുപതൊക്കെ ആവ്മ്പോ പോവുള്ളു അവിടെ എങ്ങനെ പിന്നെ ഏ ഫോണനേ ഉള്ളു പിന്നെ എന്താറിയോ ഇപ്പ ന്തറിയോ ഞാന് ഇന്റെ വർക്കും ഇപ്പ ഞാൻപറനിലെ ട്യൂഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഓര്ക്ക് മനസ്സിലായി ഉമ്മിന്റെ കയ്യിന്ന് വല്ലാതെ ഫോൺ കിട്ടൂലന്നുള്ള ത് അവർക്ക് മനസ്സിലായി ആ അപ്പൊ പിന്നെവല്ലവാ ശിഇല്ല പിന്നെഞാഎന്തറി യൊ ക്ലാസ്ക്കെടൈമിലൊക്കെ നല്ല കുട്ടളായിട്ട ഇര് ക്കും പൊറത്തേ പിന്നെ ശല്യപ്പെടുത്താതെ അപ്പനസ് ക്ലാസ്സ് കഴിഞ്ഞാകുറച്ച് ടൈമ് കൊടുക്കും
പാവല്ലെര്തി
ആഹഅപ്പൊ പാവല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പ അയ് ന് വേണ്ടി നല്ല കുട്ടിയായിട്ട് ഇരി ക്കാണ് കിട്ടാന് വേണ്ടിയിട്ട് ആ അല്ലെങ്കിയിരത്തൊന്ന ഇരിക്കൂല അപ്പൊ അയ്ന്റെ വല്യമോനെ ചേർ തിന് മൂന്നരവയസ്സയി ഓളൊക്കെ നോക്കിയിരിക്കും അപ്പൊ ഞാന് പിന്നെ കൊടുക്കാറ മൂന്നാകു ടിഒര്അരമണിക്കൂറൊക്കെകൊടുക്കൂ അതിനൊണ്ട് വേണ്ടല്ലോ ആഅത് ശെരി ആ അതെ അതെ ആ അതാണ് പിൻ ന്നെ ഇത് ഒരാള് രണ്ടാളൊക്കെ ഇ ണ്ടാവുമ്പളേ ഞപറയും നിങ്ങക്ക് ഫോൺ കഷ്ണമുറിച്ച് തരറ്റെരോ ചോയ്ക്കും ഞാാന് അതാണ് അവസ്ഥ ആതല്ലാവും ചേറ്തിനും വല് ചെറുതിനാണ് ഭയങ്കര വികൃതി എന്ന നടുത്തോളും വല്ല പ്രശ്ന വലൊരു ഇതില്ല അവള് ഞാൻ എന്താ പറഞ്ഞ അങ്ങനെ അങ്ങനൊരി ഇതില്
മറ്റൊൽക്കാണ് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ
ഉം ഗെയിമ ഗെയിമൊക്കെ കളിക്കുവോ ഫോണില്
ഗെയിമളിച്ച് ഇപ്പം കൂടിന്റെ ഫോണ് ഹാങ് ആയി നിക്ക്ണ്ട് അതോ ഒക്കൊന്ന് ക്ലിയർ ചാറ്റ് ചെയ്യണം ആഹ് സ്റ്റെക്കായി നിക്ക അപ്പൊ ഞാൻ പറയ ആവശ്യത്തില്ല ആവശ്യമില്ലാത്തൊന്ന് കേറ്റല്ലെട്ടോന്നറിയല ഞാന്
ഉം, ഞാൻപ്പൊ കേറ്റലും തന്നെ അയക്കലില്ല കാര്ണം ഓലോ വർക്കും തൊക്കെ വര്നതല്ലേ.
അതെ. പിന്നെ എന്താറിയോ പ്ലേ സ്റ്റോർല് എന്തൊക്കോം പ്ലേ സ്റ്റോറിന്നാണല്ലോ കുട്ട്യാള് ഈ ഗെയിമ് കേറ്റ്ണത്. ഇപ്പൊ ഈ ടൈപ്പ് യ്യേണ്ട ആവശ്യന്നുല്ലല്ലേ കുട്ട്യാൾക്ക് ഈ സ്പീക്കർന്റെ തൊണ്ട് ഓണാക്കി കൊടുത്താല് അണ്ട് പർഞ്ഞാ മതി ആഹ്‌ പർഞ്ഞാ മതി ന്ന്ട്ട് ന്താറിയോ ഇൻ്റെ എളേച്ചന്മാരൊക്കെ പറയും ഏ അ അതിന് ലോക്ക് ഇട്ടാ മതി തൊക്കെ പ്ലേസ്റ്റോറിന് ഇപ്പ നമ്മള് വാട്സപ്പിനൊക്കെ ആപ്പ് ലോക്ക് ഇട്ണ്ടല്ലോ വാട്സപ്പ് പിന്നെ ഇതിനൊക്കെ, അതുപോലെ ലോക്ക് ഇടാം പറ്റുല്ലോ. ഏഹ് പിന്നെ ആ അങ്ങനെ ഇടാൻ പറ്റു പർണ് അങ്ങനെ ആവും പ്പൊ ആഹ് അങ്ങനെ ആകുമ്പോ പിന്നെ അന്റെ ഇതില്ലാതെ ഓൽക്ക് ഗെയിമ് കേറ്റാൻ പറ്റില്ല ഇത് കേയറ്റിയൊക്കെ കയ്യു ഇഞ്ഞി നെറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് അങ്ങനെ ഒരു ഗെയിമ് കേറിയതേ അറിയൊള്ളൂ ഫോണില്.
പക്ഷെ ബുദ്ധിള്ള കുട്ട്യാള് അതും ചെയ്യും ഈ ആപ്പ് കയറ്റൂലേ ലോക്കിയ്യാൻ വാണ്ടീറ്റ് ആ ആപ്പ് ആപ്പ് അന്നിൻസ്റ്റാളീയ്ത് കയിഞ്ഞാല് എല്ലാതും ഓപ്പണാവും.
ഓപ്പണ് ആവും അതാണ്, ആ പലേതും ഉണ്ട് അങ്ങനെയൊക്കെ പറയും പിന്നെ കൂടുതല് യൂസയ്യാതെ ക്കാന് വേണ്ടി ഇത്ര ലിമിറ്റേഷൻ വെച്ചാട്ടക്കെ ആക്കാം പറ്റുംന്നൊക്കെ പറയും.
ആഹ് ആഹ് ആഹ്.
ആ കൂടുതല് ഫുൾ പ്പേ നമ്മള് നമ്മളെന്തേ ആവശ്യത്തിന് നോക്കുമ്പോ നെറ്റ് കഴിഞ്ട്ടുണ്ടാവും മക്കള് എടു താട്ടെ അ ഷാ ഇങ്ങനെ ആവൂലോല്ലോ ഇങ്ങനെ എന്തോ സെറ്റിംഗസില് എന്തോ പോയി റെഡി ആക്കല് ഡാറ്റേല് എത്ര വ ടൈം ഞ്ഞാല് പിന്നെ ഓർക്കു എടുക്കാം പറ്റൂല, പക്ഷെ നമ്മളത് ആ ഓപ്പണാക്കിയാല് അമ്മക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയും ഫോൺല് നല്ല പോലെ ആ
ആപ്പൊ അങ്ങനെ ന്തോല്ലേ?
പേ പേരന്റിങ്ങിന്റെ?
ആഹ്‌ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഇല്ലേ? പാരന്റിങ് ആപ്പ്.
ആഹ് അങ്ങനെണ്ടോ അത് എൻക്കേറിയില്ലല്ലോ.
ആഹ്‌ അത് ന്റെ താത്ത കേയറ്റീന്നു. അയ്നെ പറ്റി ഇൻക്ക് വല്ലാതേ അറീല അപ്പോ ഓൾക്കെന്നെ അ ആപ്പിലല്ല ക്ലാസ്.
ആഹ്.
ഗൂഗ്ൾ മീറ്റിലാണ്.
ഗൂഗ്ൾ മീറ്റില്, ആഹ്‌ ങ്ങനെ ആപ്പില് എങ്ങനെ ലിങ്കും കാര്യങ്ങളൊ കോലയില് അയചേരാ ചെയ്യാ അങ്ങനെ വാട്സആപ്പ് ഗ്രപ്പ്ണ്ടോ?
പ്പില് ആഹ്‌ വാട്സആപ്പില അയക്കും ലിങ്ക്. പിന്നെ ഗൂഗ്ൾ മീറ്റില് അങ്ങനെ അറ്റൻഡ്യ്യും അവര്.
പേരന്റിങ്ങൊക്കെ പഠിക്കണം, പഠിക്കാള്ള മേഖലയാണ് അതൊക്കെ കാര്ണം പിന്നെ നമ്മള്പ്പോ കുട്ട്യാളെ കൊറെ വാശി പിടിപ്പിച്ച് കൊറേ ദേഷ്യപ്പെട്ട് അതൊന്നുല്ല കുട്ട്യാളേല് അതിന്റെതായിട്ട് രീതിക്ക് ഒരുപാടുണ്ട് പഠിക്കാനേ കുട്ട്യാള ഏ വളർത്ത്ണത് ഏ നമ്മളൊക്കെ നമ്മക്കൊക്കേ പെട്ടെന്ന് ദേഷ്യം വരും.
ഉം അത് ജീവിതത്തിതന്നെ ഒരുപാട് പഠിച്ച്ണ്ടാക്കാന്ണ്ട് മദ്രസ മാ അത്ര ഇങ്ങനെ കേട്ത്ത് കാര്യല്ലാ.
ഇല്ല ഇല്ല ഇല്ലാ.
ഉം
ഒരുപാട്ണ്ട് മദ്രസാ സ് സ്കൂള് ഒക്കെ ആയിട്ട് കുട്ട്യാൾക്ക് ഭൗതികപരമായിട്ടും അല്ലന്നും ആണല്ലോ കിട്ടാ.
ആഹ് ഇന്നെ, ഇന്നെ കിട്ടാത്തോണ്ട് പിന്നെ അവരന്നെ സ്വന്തായിട്ട് പഠിച്ചങ്ങനെ ശീലമായി
ആഹ് ശീലായില്ല ആഹ് അതെ അതെ അതെ അതെ ആഹ് നിങ്ങളെത്ര വരെ പഠിച്ചി ച്ചിട്ട്ണ്ട്?
മദ്രസെ
ആഹ് മദ്രസെക്കെ
മദ്രസ ഇവടെ ഞാൻ എന്താ ഇംഗ്ലീഷ് മീഡിയായതോണ്ടേ അയിന്റെ അതിന്റെ കൂടെ തന്നെ ഇണ്ടായിരുന്നു ടെൻത്ത് വരെ ഇണ്ടായിരുന്നു മദ്രസ ദിവസം ആഹ് സി ബി എസ് ഇ ആഹ് അങ്ങനെണ് അതോണ്ട് അങ്ങനെ ഫുള്ളായിട്ട് കിട്ടീക്ക്ണ്
ഹ്മ്മ് രാത്രി മഴണ്ടപ്പവിടെ എന്താ അവസ്ഥ
ഇല്ല ഇവടെ മഴയൊന്നുല്ല ഫുള്ള് ചൂടാ ഭ
ആഹ് നല്ല ചൂട് ആഹ് ചൂടായക്കല്ലെ ഞാനിപ്പോ വിളിച്ചോ ആൾക്കാര ഒക്കെ പറഞ്ഞെ നല്ല ചൂടാണ്, നല്ല ചൂടാണ് വേനല് പോയ ചൂടായിട്ട്ണ്ട് എന്താണാവോ ഇനിയിപ്പോ എന്തിന്റെ മുന്നൊരക്കാണോന്ന് അറി അറില്ല ചെലപ്പോ നല്ല ആയത്തില് മഴ വരു ന്നുണ്ടോ അതിന്റതാണോന്ന് അറിയില്ലേ. കാരണം ഇങ്ങനെ വെയിലർച്ച്ണെ ഇപ്പൊ മഴക്കാലത്ത ക്കല്ലെ ഈ ടൈമിലൊക്കെ നല്ല മഴന്റൊരു ഇതാണ്. ആഹ് കെണറ്റിലൊക്കെണ്ട് വെള്ളം കൂടി വന്നിനി കൃഷികളൊക്കെ പിന്നെ അങ്ങനൊന്നുല്ല നമ്മളതിനായിട്ടങ്ങനെ നിക്ക്ണ ആൾക്കാരല്ല പക്ഷെ റെയറായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ രീതിക്കൊക്കെ വാഴ മുരിങ്ങ അങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ഇണ്ട്. പിന്നെ നമ്മളിങ്ങനെ പപ്പായ അതൊക്കെ ഇണ്ടല്ലോ
അതൊക്കെ ഇണ്ട് ആഹ് പപ്പായ പിന്നെ ചെന്നിംണ്ടാവും ചെലപ്പോ ല്ലെ വീട്ടി
ഇണ്ടാവും, അതായിത് നമ്മളിങ്ങനെ തിന്ന കുരുകളക്കെന്നെ വീണാ അതന്നെ
ആഹ് അങ്ങനെ ഇണ്ടാവും. ഇവടെങ്ങനെ അടക്കാപ്പഴൊക്കെ ഇണ്ടായിട്ട്ണ്ട് പേര
ആഹ് അട്ക്ക ആഹ് അട്ക്കപ്പഴൊക്കെ അങ്ങനെ ഇണ്ടാവും
ഹ്മ്മ് വല്യ വല്യ പേരക്കെന്റെ തെയ്യൊക്കെ തന്നെണ്ടായി.
അതെ അതെ അതെ ഞാനിപ്പ നമ്മളെ, ആഹ് അത് ശെരിയാ പിന്നെ ഈ റം നമ്മള് പെട്ടൊന്ന് ഇത് കായ്ക്ക്ണതാണോ അല്ലെ അത് അതൊക്കെ എങ്ങനെ അയ്ന്റെ ഇത് അറിയോ വീട്ട്ല്ണ്ടോ
ഇല്ല ഇല്ല റംപൂട്ടാന് ഇവടെ ഇണ്ടായിട്ടില്ല ഇത് വരെ
ആഹ് ഒരുപാട് വീട്ടില് പിന്നെ പെട്ടന്ന്ല്ലേ ഞമ്മള് പിന്നെ വാങ്ങിയാണ്ടൊക്കെ എല്ലാരും കുഴിച്ച്ടാറുണ്ടല്ലോ ഒരുപാട് വീട്ടിലങ്ങനെ കാണാന് ആഹ് ഇന്റെ മൂത്തമ്മന്റെ വീട്ടിലൊക്കെണ്ട് ഇപ്പൊ കാഴ് ഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഇമ്മ അവ്ട്ന്ന് കൊണ്ടന്ന്ട്ട്ണ്ട്. അവടെ ഇതേ പോലെ നല്ല നമ്മളെ മാ മാങ്ങണ്ടല്ലോ നല്ല വലിപ്പത്തിലില്ല മാങ്ങ
ആഹ് ആഹ് ആഹ്, എന്ത് എന്ത് മാങ്ങേണേ
എന്തായിന് പറയല് നല്ല ചി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയ്ന്ന ചു നല്ല നീളത്തില് നമ്മളെ പഴ ഴുത്ത മാങ്ങ കടേന്ന് വാങ്ങ്ണത്ണ്ടല്ലോ പഴുത്തത് ആ ഓഹ് നല്ല നീളത്തില് വരുന്നെ നീളത്തില് വരുന്നൊരു മാങ്ങാ
നീലം മാങ്ങാറയ്ണതാ
അ അതാ മാങ്ങ അതിന്റെ പേര് ഇൻക്കറില്ലാ എനിക്ക് ആകപാടെ അറിയ്ന്ന മാങ്ങ എന്താറിയോ കോമാങ്ങ ഉള ർമാങ്ങ, പഞ്ചാര മാങ്ങ ഇങ്ങനെ കൊറച്ച് മാങ്ങകളൊക്കെ അറിയാം അല്ലാതെ കോമാങ്ങയാണ് ഇച്ചിന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം പിന്നെ പഞ്ചാര
പിന്നെ
ആ പഞ്ചരമാങ്ങയാണത്. പഞ്ചരമാങ്ങ കാരണം ചെറിയത് നല്ല സ്മെല്ലാവും ഓ നല്ല മല്ലാ ചെറിയത് അതൊക്കെ ഇന്റെ വീണ്ടടുത്ത്ുണ്ടായിനട്ടോ നല്ല ഉണ്ടായിനി. ആഹ് എങ്ങനെന്തറിയാ
മുട്ടി കുടി ഹി
ആഹാ മുക്കിക്കൂടി ഇങ്ങിട്ട് അത് നല്ല മധുരാമാണല്ലോ പച്ച തിന്നാൻ പറ്റും. റ്റുല ഭയങ്കര പുളിയാവ ഉ പക്ഷെ പഴുത്താല് നല്ലൊരു സ്മെല്ലു ആണ്. അതങ്ങനെ എടുത്തു കൂടെ പോയാ മതി. ആഹ് കൊണ്ടുവരല്ലേ ആ അയിനോട്. ഉണ്ടാക്കാറുണ്ടോ നിങ്ങള് ഞാൻതിനോടൊ ശർക്കരക്കെ ഇട്ടാട്ട് നമ്മെള്. പുളിഞ്ചി പോലൊ ഒരു ഐറ്റംസ് ഉണ്ടാക്കാം. നല്ല രസാ യൂട്യൂബിൽ നിന്ന് നിനക്ക് ഒരിസം കിട്ടിയ. അല്ലല്ല ഈ പുളിഞ്ചി അല്ല ഈ മാങ്ങായിട്ട്. പിന്നെ പഞ്ചാരങ്ങ ആഹ പ
ഓ അയിന് തോല് തിന്നാൻ പറ്റേ അപ്പൊ.
ആ എല്ലാ തോല് എടുക്കൂല തോലെടുക്കൂല അങ്ങനെയല്ലാ തോല് ഒഴിവാക്കും. തോല് ഒഴിവാക്കി നമ്മള് അതിന്റെ ഉള്ളില എത്ത് ചെറിയ ചെറിയ മാങ്ങ ആയിരിക്കുമല്ലോ? എന്നിട്ട് നമ്മളിത് ഫസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുറ ഉച്ച്പ്പൂടും നുള്ളുപ്പൂടും കുറച്ച്പ്പ്